ക്കുന്നുണ്ട്. ന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്ക്യാ പണി.
എന്താ സുഖാണേ കോപ്പൊന്നുല്ലാ ങ്ങനെ പോന്നു.
എന്താ പണി നോമ്പാണോ? നോമ്പ് തൊർക്- ക്കാള്ള തയ്യാറെട്പ്പിലാ ആഹ് എന്താന്ന് സ്പെഷ്യൽ?
ന്ന് ഭൂരീം ചിക്കനും
ആഹ് ആന്താ കുട്ടികളൊക്കെ എവിടെ?
ഉം എല്ലാരുണ്ട് ഇവ്ടെ.
ആ അഹ്
ആ കേൾക്കണില്ലേ? എല്ലാരുണ്ട്.
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാരുംണ്ടല്ലേ ആഹ് ആരൊക്കെ അവിടെള്ള
ഇവിടെ കുട്ടികൾ തന്നെ ഞാനും ആഹ് ആഹ് ആഹ് ഉണ്ടേ പുറ ത്ത് പോയതാ വന്നിട്ടില്ല.
വന്നിട്ടില്ല ആഹ് ശരി പിന്നെ മക്കളൊക്കെ ഏതാ പഠിക്കണ് പഠിക്കാ
ആഹ് അതെ പത്താം ക്ലാസ്സും നാലാം ക്ലാസും
ആഹ് രണ്ട കുട്ടികളാവൂല്ലേ?
ഉം ഉം
നോമ്പ് നോചിട്ടുണ്ടോ
ആഹ് ഉണ്ട്
ആഹ്
പിന്നെ നോ അവരൊക്കെ എന്നിട്ട് കളിക്കയാണ് കളിക്കാൻ പോയതാ
ആഹ് അതെ അതെ നിങ്ങള് പാചകം ചെയ്യുവോ
ആഹ് ചെയ്യും
ആഹ് സ്പെഷ്യൽ എന്തേലിലും വക്കല് ഉണ്ടാക്കലുണ്ടോ
ആഹ് അത്യാവശ്യംക്കേ വേക്കലണ്ട് കുഴപ്പമൊന്നുല്ല
ആഹ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ
ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങനെ മന്തി ബിരിയാണിയ
ആഹ് അൽഫാമ്ക്ക ഒണ്ടാക്ക്‌വോ
ഏയ് അൽഫാമ് ഒന്നും ഇത് വരെ ഉണ്ടാക്കിയില്ല
അതെല്ലെ
മന്തി മന്തി വെക്കും പിന്നെ ബിരിയാണി അങ്ങനത്തൊക്കെ
അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനത്തെ അങ്ങനെയല്ല പൊതുവേ ഉള്ളതൊക്കെ അങ്ങനെ വെക്കും അല്ലാതെ സ്‌ അതോന്നും നോക്കാനുള്ള നേരം കിട്ടനില്ല
ഉം ഉം
സാധാ അങ്ങനത്തെത് കാര്യങ്ങളൊക്കെ അതന്നെ ഇപ്പോഴൊക്കെ പഠിച്ചു വരണള്ളൂ കുറച്ചായിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ടെ അപ്പ അപ്പൊ അങ്ങനെ പഠിച്ചങ്ങനെ വരുണ്
ആഹ് സ്നാക്സ് ഐറ്റംസ്ക്കെ ഉണ്ടാക്കുമോ
ആഹ് സ്നാക്സ് അങ്ങനെ കട്ലറ്റ് സമൂസ ചിക്കൻ റോള് അങ്ങനത്തൊക്കെ ഉണ്ടാക്കും അല്ലാത്ത ഒന്നും ഉണ്ടാക്കലില്ല അല്ലാത്ത ഉം അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനൊന്നും ആർക്കും ഇവിടെ അതിനോട് ഒ ന്നും താല്പര്യല്ല അപ്പൊ നോമ്പ് ആകുമ്പോളേ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ പോ നമ്മള് ഒന്ന് പുറത്ത് പോവാ ചായക്കു ഇക്ക പോയ അല്ലാതെ അങ്ങനെ എണ്ണക്കടി ഉണ്ടാക്കാൻ നിക്കലില്ല പിന്നെ നോമ്പ് ആകുമ്പോൾ ആർക്കും താല്പര്യല്ല എല്ലാവരും പത്തിരി ചിക്കൻ കറി അതിനോടെ താല്പര്യം ഉള്ളൂ നോമ്പ് തുറക്കുമ്പോൾത്തന്നെ അത് അങ്ങടെ തിന്നും പിന്നെ ആർക്കും അതൊന്നും ഇഷ്ടല്ല പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻറിന് തീരെ ഇഷ്ടല്ല എണ്ണക്കടിയോട്ണു ജിമ്മിന് ഇങ്ങനെ പോവണ ആളാ അപ്പൊ എണ്ണക്കടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴി ക്കുല നല്ല പ്രോട്ടീൻ തന്നെ വേണം പറ്റുള്ളു അപ്പൊ പിന്നെ അങ്ങ ത്തെ ഒന്നും ഉണ്ടാക്കലില്ല ഞങ്ങൾ എനിക്ക് ബു ദ്ധി ഉണ്ടാകുമ്പോൾ പുറത്ത് പോകുമ്പം നമ്മൾ അങ്ങനെ പയമ്പൊരി അങ്ങനത്തൊക്കെ നമ്മൾ അപ്പോൾ വങ്ങിട്ട് വന്ന്
മ് മ്
അത്യാവശ്യം അങ്ങനെയൊക്കെ കഴിക്കലുണ്ട് വൈകുന്നേരങ്ങളില അധികം കുട്ടികളെ കുട്ടികളണ്ടാവക്പോ ഓലോക് ഇങ്ങന പാർക്കക്ക് പോണം അവിടുക്ക് വേണം ഇവിടടു വേണം പറുയുമ്പം ഞങ്ങളിവിടെ ത തന്നെ കുറച്ച്പ്പറം. അപ്പുറത്ത് തന്നെ അങ്ങനെ പാർക്കും ചായക്കടയും മിക്സയിയിട്ടുള്ളൊ ഒരു സ്ഥലമുണ്ട്. അപ്പൊ പിന്നെ അവിടുക്ക പോകും അ കുട്ടികള് പാർക്കും കാണും ഞമ്മക്ക് ചായയും കുടിക്ക
പ്രേമിലന്നക്കാ
അങ്ങനെ പോകവും.
ആഹ ഉം
പണി ന്റെ തിരക്കില എന്തേലുവ. ഫുഡൊക്കെ ആയോ ഫുഡൊക്കെ ആയോ ആഹ. ഇമ്മിപ്പൊക്കെ വീട്ടിലുണ്ടോ?
കാന്താ
നിക്ക് എനിക്ക് കൊറെേ ഇഷ്ടല്ലേ കൂട്ടികലനിന്നെയാ. ഞാൻ ഫുഡിനോട് ഒരു ഇഷ്ടമുള്ള ഒരാളാ.
എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുവോ.
ഉണ്ടാക്കാന് ആഹ കൊപ്പല.
എല്ലാതും ട്രൈ ചെയ്ത് നോക്കുവേക്കും അല്ലേ.
ആഹ ആഹ അധിക സ്നാക്സ് സിന്റ് ഐറ്റംസ
സ്നാക്സോ
ഉം
ആഹ ആഹ അങ്ങനെ ഉണ്ട ഉണ്ടാക്കിയ കഴിക്കണല ണ്ടകിയ ഉണ്ടാവുമ്പോ നമ്മക്ക് ണ്ടാക്കി കൊടുക്കാന് ഇഷ്ട ത് അതിനോട് താല്പര്യം ല്ലാത്തോൽക്ക് വെറുതെങ്ങനെ നമ്മള് കുറേ കഷ്ടപ്പെട്ടിട്ട് കാര്യല്ലല്ലോ അപ്പൊ നമ്മക്ക് ന്നെണ്ടാക്കി നമ്മളന്നെ തിന്നണം അങ്ങിൻത്തെ ത്ള്ളോലാവണം ഇൻക്ക് ഞാൻ ണ്ടാക്കിയാല എനിക്ക് വേറെ ള്ളോല് തിന്ന്ങ്ങാണ്ട് പറയണം അപ്പ്ളെ ഇൻക്കിഷ്ട്ടൊള്ളൂ ചലരുണ്ടായിന് അവനാണന്നെ ഇഷ്ടം അവനാണന്നെ അങ്ങനത്തെ ആളല്ല ഞാൻ ക്ക് ണ്ടാക്കി അയ്ന്റെ ഹസ്ബന്റ് തിന്നിട്ട് അയ്ലൊരു അഭിപ്രായം കേൾക്കണം ന്നുള്ള ആളാ അതാണെങ്കി തിന്നൂല അപ്പൊ പിന്നെ ണ്ടാക്കാ ഞമ്മക്ക് താൽ പര്യം ണ്ടാവുലല്ലോ ഓല് തിന്നാത്തത് മറ്റത് ഓല് തോന്നുമ്പളല്ലേ ഇപ് ഇപ്പൊ പത്തിരിം കറിം ആ ഒക്കെ ണ്ടാക്കിച്ച്ക്ക്ണ് എളച്ചിണ്ട് വീട്ടില് അപ്പൊ ഓളും ഞാനും കൂടെ അങ്ങനെ ഉണ്ടാക്കി ഇപ്പങ്ങ നെ വെറുതെ ഇരിക്കേരുന്നു ജ്യൂസൊക്കെ അടിച്ചാണ്ടാർന്നു ങ്ങള് ഡെസേർട്ടുകളൊക്കെ ണ്ടാക്കുവോ.
ഇല്ല അത അങ്ങൻത്തൊന്നും എൻക്കിഷ്ടല്ല.
ആ ഇഷല്ല ഇറാനി പോള ഡെസേർട്ട് അങ്ങനത്തൊന്നും പിന്നെ ഇങ്ങനത്തെ സ്നാക്സ് കടികളാവൂലെ?
ആ ഞാന് പരിപ്പ് വടാ ഉഴുന്നുവടാ പഴംപൊരി, സമൂസ, കട്ലറ്റ്, ഉള്ളിവട
ആ ഞങ്ങൾ ഇന്റെ വീട്ടിലൊക്കെ ഞാനീ കല്യാണത്തിന്റെ മുന്നൊക്കെ ഉണ്ടാക്കിയിരുന്നു. അവിടെ അവിടെ പാക്കുമ്മാക്കും ഒക്കെ ആവശ്യണ്ട് പക്ഷേ ബട്ക്ക് വന്നാപ്പോൽക്ക് അങ്ങനത്തെനോടൊ താല്പര്യല്ലാതും പിന്നെയ്മ ഓക്കെ പി പിന്നെന്ന് വെച്ചാൽ പത്തിരിന ഒരുപാട്ണ്ടാക്കണം ആർന്നായിക്കെ ഉണ്ടാക്കണ്ടിന്നേന് ഓൽക്ക് അങ്ങനെ ട്ത്ത് തിന്നാനെ. അപ്പൊ പിന്നെ എണ്ണക്കടിന്നും ഉണ്ടാക്കാള്ളൊരു നേരെം കിട്ടൂല ഇതൊ ക്കെ ചുട്ട് താക്കി കഴുമ്പോത്തിന് എണ്ണക്കടിക്കുള്ള നേരംണ്ടാവുല അപ്പ പിന്നെ
ഹലോ ഹലോ സ പിനച്ച
പത്തിരിം ജ്യൂസും തന്നെ മാത്രം
ആ ആ ന്റെ വല്യ മോന് അങ്ങനെ വെറും ജ്യൂസ് ഐറ്റംസേ ഇഷ്ടള്ളൂ
ആ ജ്യൂസ് ആ ജ്യൂസ് പറ്റണോൽക്ക് പിന്നെ ജ്യൂസ് അ ഈ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഇങ്ങനെ ജിം ആയിട്ട് അപ്പൊ ജ്യൂസ് നല്ലത് നല്ല ജ്യൂസുകള് കുടിക്കും ക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ പുറത്ത തന്നെ പോയാ ഞാൻ തന്നെ ഇങ്ങനെ മധുരം കഴിക്കണ എന്നും എണ്ണക്കടി കഴിക്ക്ണേന് അങ്ങനെ പറയും ഞാൻ പറയാ ആ ജീവിതത്തില ആകോ ഒന്നുംള്ള പിന്നെ തിന്നാതി കുടിച്ചാതി നടക്കാനോന്നും കഴിയുല ഞൻ എല്ലാ മധരം ഇതൊക്കെ തിന്നോക്കും എനിക്ക് അങ്ങനെ തിന്നാത ക്കാൻ കയൂല ഞാൻ ന ക്ക അങ്ങനെ പറയും എന്താപ്പ തിന്ന് വിചാരിച്ചിട്ട് ഓല അങ്ങനെ ജിമ്മിൽ പോ പ്പ അങ്ങനെ ഇണ്ട് അതായത് ഒൽക്ക് അങ്ങനെ ശ്രദ്ധിക്കണം ന്ന്ണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കും ഇന്റെ എളച്ചണ്ട് എളച്ചന് അങ്ങനത്തൊക്കെ ഇഷ്ട പക്ഷെ ഒ ക്ക് അങ്ങനത്തിനോടോന്നും താല്പര്യല്ല അങ്ങൻത്ത ആളാ എളച്ചൻ എല്ലാ കാര്യങ്ങളും എണ്ണക്കടി അയിനൊക്കെ ഓൻ തന്നെ സാധനം കൊണ്ടന്ന് ട്ടണ്ട് തരും പിന്നെ നമ്മക്ക് ണ്ടാക്കികൊടുക്കൻ ഇഷ്ട്ടാണപ്പേ മറ്റേ നമ്മക്ക് താല് താല്പര്യകുമ്പോ ഓരോന്ന് ഓരോന്ന് പറയേണ്ടിരും ഓൽക്ക് താല് പര്യല്ലാത്ത നമ്മൾണ്ടാക്കുമ്പോ മറ്റത് ഓൽക്ക് താല്പര്യള്ളതാകുമ്പ പ്രശ്നല്ല
അതെ അതെ
ആ അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതൊക്കെ കൊണ്ടുവരും ഇനി ഹസ്ബൻഡ എപ്പളാ വര അപ്പോ നോമ്പറക്കാൻ വരോ?
ഇല്ല പുറത്ത്ന്നേക്കരം എട്ട് മണിയാവും ഉം
വരുമ്പോത്തിന്ലെ
അതെ അതെ
ന ആ നാളെപ്പം ഇനി സ്കൂളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ലീവല്ലേ വിരുന്നൊക്കെ പോണ്ടോൽക്ക് സുഖാണ് വിരുന്ന് ഉം
ഉം ഞങ്ങള് വീട് കുറച്ച് ലോങ്ങ അതോണ്ട് ഞങ്ങ അങ്ങനെ പോകലൊന്നുല്ല
പോവലില്ലല്ലേ ഉം ഇനിക്കും അതനെയാണ് ഇനിക്ക്പ്പഞ്ഞ് അഹ് ഇപ്പൊ അംഗനവാടിയിലാണ് പക്ഷെ ഇഞ്ഞ് സ്കൂൾ തുറന്ന് സ്കൂൾക്കൊക്കെ ആക കഴിഞ്ഞാൽ ക്കുലോങ്ങാണ് പോവാനൊന്നും കഴൂല്ല അംഗനവാടിൽ ഇങ്ങനെ പോവ്ണ്ട് ഒരു മാസായി ഇങ്ങനെ പക്ഷെ മടി ന്നെയാണ് കര ച്ചിലുണ് ലെവലായിങ്ങനെ വരുന്നുണ്ട് പക്ഷെ ലെവലാമ്പോഴത്തേന് വിരുപോവാനാവും അപ്പൊ പിന്നിം അലിമനില്ല ടച്ച് വിടും
ആഹ്
നീ ഇങ്ങനെ ആയിക്കയിഞ്ഞാ ആയിവര്ണം
ഉം
ഉം ഇനിയിപ്പം ഇനിയിപ്പം തിങ്കളാഴ്ച നല്ല മടി അയക്കാരം കാരണം ഇന്നലെയും പോയിട്ടില്ല ഇന്നും പോയിട്ടില്ല നാളെയും പോവുല മറ്റന്നാളും കയുമ്പോഴത്തന് നല്ല നല്ല കരച്ചിലാണ് ഉരുണ്ട് മറിയും ഇങ്ങട്ട് ടീച്ചർ വരലാണോളേ കൊണ്ടോ വാന് ടീച്ചർ ഇതിലെപോകുമ്പോ കൊണ്ടോകും കണം അംഗനവാടി കുറച്ച് ദൂര ത്താ അപ്പൊ ഭയങ്കര ഭയങ്കര കോ തിയേടാ അപ്പൊ ടീച്ചറ് പിന്നെ ക്ക് ചെറിയൊരു കുട്ടിയും കൂടി ഇണ്ട് അപ്പോൾ ഓനും കൂടി ഓനും കൂടി ഇണ്ടാകുമ്പം കൊണ്ടാക്കലും കൊണ്ട രല്ലൊന്നും കഴിയുല്ല ഞാൻ ടീച്ചറോട് അതെ പറഞ്ഞിന്നു ഇങ്ങള് കൊണ്ടോണം കൊണ്ടോവാണെങ്കിൽ ഞാന് വരുള്ളൂന്നൊക്കെ
ഉം
അപ്പൊ ടീച്ചർന്നെ പിന്നെ കൊണ്ടോവും പിന്നെ അധികം കുട്ടികളൊന്നുല്ല അഞ്ചാറ് കുട്ടിളോള്ളു ഓൾ പിന്നെ അങ്ങനെ ഉം ഒ അതോണ്ട് ട്ടി ടീച്ചർക്കും തന്നെ കൊണ്ടാവാൻ ഇഷ്ടണ്ടാവും അവടെ കൊറേ കുട്ടികളുള്ള അംഗൻവാടി വേറണ്ട് ഞാൻ അവടക്ക് ആക്കി അവിടെ ടീച്ചർ കൊറേണ്ണം ണ്ടാവുമ്പോ ഒന്നും വെന്നോളണം ന്നും ണ്ടാവില്ല അപ്പൊ ഞമ്മക്കരു ഉഷാറുണ്ടാവില്ല ഇപ്പ അങ്കൻവാടി തന്നെ ഹാ അവിടെ പിന്നെ മാസ അവസാനം എന്നും പോരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവല് ണ്ട് അതില് പിന്നെ ഈ ഹാജർ കൂടുതലുള്ള കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കല് അങ്ങനത്തൊക്കെ സംഭവങ്ങളാണ് ആഹ് മറ്റേ സ് സ്കൂളിൻ്റെ മാരിക്കല്ലല്ലോ ഇപ്പൊ അംഗനവാടി ഭയങ്കര ഇതാണ് ഉം പിന്നെ നിങ്ങളെ ചെറുത് എത്രീല്ലാണ്ന്നാ പറഞ്ഞേ
നാലില്
നാലില് ലെ ആ രണ്ട് കുട്ടികളായിരിക്കല്ലേ രണ്ട് കു കുട്ടികളല്ലേ പറഞ്ഞേ വീട്ടില് ഇമ്മീം ഇപ്പിണ്ടോ ചെറിയ മകനാ
ആ
ആഹ് ഇപ്പ എന്നിട്ട് പണികളൊക്കെ കഴിഞ് ഇരിക്കേക്കും
ആ അതെ ആ ശരിയായിട്ടോ മോളെ
എങ്ങനെ എന്താ പറ
ഏ എ അത്‌ ഇബടെ ആൾക്കാരാണ്
ആ അത്‌ശരി ഞാൻ എന്താ വിചാരിച്ചേ ഉം പിന്നെ അവ അ അവർക്കൊക്കെ ഇനിയിപ്പം എന്താപ്പൊ ഒരാഴ്ച നാലിലാം ക്ലാസ്സ് പഠിച്ചിണ ഓള് ന്ന് നോമ്പോറ്റ്ണോ
ഓന് ഇട്ക്കും
ഓല് ഇടക്കും രണ്ടാളും ഇട്ത്ത്ക്ക്ണ് ന്നാ പറഞ്ഞെ
ആഹ് ആ ഷ് കൊടുക്കണംട്ടോ. ആ.